ഹലോ
എന്നാ
ആ... പറയ്
എന്തൊക്കെ, വിശേഷം.
എന്താനല്ലതിങ്ങനെ പോണു
എന്താ വീട്ടിലൊക്കെ വിശേഷം
എന്താ.. എന്താ
എന്താവീ, എന്താ വീട്ടിലൊക്കെ വിശേഷം
വീട്ടിലുവിശേഷം നല്ലത് കുഴപ്പമൊന്നുമില്ല.
ഉം... മക്കളൊക്കെ സ്കൂളിൽപോയോ മക്കളൊക്കെ സ്കൂളിൽ പോയോ?
ആ.. സ്കൂളിൽപോയി. അതെയതെ ഒരാള്, ഒരാ ഇപ്പം യു. കെ. ജി രാള് ചെറുത, ഉം...
യു. കെ. ജിയില് എന്റെയൊരു മോളുമുണ്ട് യു. കെ. ജിയില്
യു. കെ. ജിയിലാ
ആ.. ചെറിയമകളാ
ഒരാളോ, രണ്ടുപേ... രണ്ടു പേരോ
നാലുമക്കളുണ്ട്
അതയല്ലേ, അ... ആ
എന്താ, ജോലി എന്താ കല്യാണം കഴിഞ്ഞോ
കല്യാണം കഴിഞ്ഞതല്ലേ
ഓൾക്കൊരു, മോനുണ്ട് ഒരു മോനുമുണ്ടുവേറെ
അതെയല്ലേ
ഉം.. എന്താ, ജോലിയെന്താ ഒന്നരവയസ്സ്
അതെയല്ലേ
ഉം ഉം ജോ ജോലി വർക്ക്ക്കെന്താ
ഓ ജോലി ഞാന് അലമാരെടെ അലമാരെടെവർക്കാ അതിപ്പോ ഈ മഴക്കാലൊക്കെ ആയതു കൊണ്ടേ
ആ
വർക്കു വർക്ക് വർക്കു കെറവാ ഇതിപ്പം
എങ്ങനെയാ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് സ്റ്റീലിന്റെ അലമാരത്തിന്റെ
എന്തായെന്താ
ഇൻട്രസ്റ്റ്
ആ മരത്തിനു മരത്തിന്റെ മരത്തിന്റെ അല്ല സ്റ്റീലിന്റെ അവരെ വിളി വിളിക്കാം ഞാനതിന്റെ നുള്ളിയിരിക്കാം ഏ സി യുടെ ഉള്ളിലെ ചാർജ് ചെയ്യ്ക്കിട്ടട്ടാ അ ഏ സ്റ്റീലിന്റെ വർക്കാ അതു കെറച്ചു കാലാ യായിയൊരു മൂന്ന് മൂന്ന്മൂന്നര കൊല്ലയായി
ആ ആ ഫുഡൊക്കെയെങ്ങനെ വീട്ടീന്നു കൊണ്ടുവരിലാണോ അതോ
ഫു ഫുഡ് വീട്ടിൽനിന്നും കൊണ്ടുവരും. പിന്നെ ചെല ദിവസങ്ങളിലൊക്കെ. പിന്നെ പുറത്തുനിന്നുകഴിക്കും
റ്റാറ്റ
എന്നാ ബസ്സ്റ്റാൻഡില് നല്ല ബഹളമുണ്ടെന്നു തോന്നുന്നു. നല്ല ബഹളം നല്ല ബഹളം പോലെ തോന്നുന്നുണ്ടോ ബസ് സ്റ്റാൻഡില വരെ
ആ ആ റ്റാറ്റ ആ ഉ
ഡ
റ്റാറ്റ എവിടെ നിന്നാ പോകുന്നേ
ഉം
എങ്ങനെ
ഞാന് ബസ് സ്റ്റാൻഡിലിങ്ങനെ ഇരിക്കുക ഹ് വർക്കിന്റെ ഭാഗവായിട്ട് ബസ് കേറാൻ വേണ്ടി വന്നതാ ഉം ബസ് കെറച്ച് കഴിഞ്ഞിട്ടേയുള്ളു ബസ് ഇപ്പം എന്തായാലും കെറച്ച് സമയം ആവും
ആ
പത്ത് മിനിറ്റ് പിടിക്കും
ആ അവിടുന്ന് നല്ല ചെക്ക് ഇണ്ട്
ഉം അപ്പൊ കൊറച്ചു നേരം ഇവിടെ വെയ്റ്റിംഗ് ഹാളില് ഈ വെയിറ്റിംഗ് ഹാളിനുള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ആ ഓ പത്ത് മിനിറ്റ് കൂടെ ഇരിക്കാം ഫോണ് ചാർജ് ചെയ്യാലോ ഫോണില് ചാർജ് ഇണ്ട്
ആ അത് ശരി ആ സഞ്ചിയിത്തെക്കെ അവിടുന്ന് എടുത്തേ അവിടുന്ന്
വീട്ടിപോ
വേറെയെന്താട്ട്
വേറെ എന്താ ഭക്ഷണം കഴിച്ചോ
ആ
അതേല്ലേ
ഉം
വർക്ക് എന്തേലും വർക്ക് എന്തോ പാർട്ട് ടൈ ആയിട്ട് വേറെന്തേലും
ആ അങ്ങനെ ഒന്നല്ല
ഉണ്ടല്ലേ അവളക്കെന്താ വേർക്ക്
ഒരാട് ഇവിടെ നാട്ടിൽ തന്നെയാണ്
അതേല്ലെ
ഉം
ഉം ഉം അങ്ങനെ ഭയങ്കര ചൂടാ കാലത്ത് ഇ നേരത്തെ കാലാവസ്ഥ കാലാവസ്ഥ കാല നേരത്തൊക്കെ ഭയങ്കര വെയിലും വൈകിട്ടാണ് പള്ള് മഴ
ആഹ
ഇന്നില്ല പൊതുവെ അങ്ങനെയാണ് പറയാ ഹലോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എക്ക് വീട്ടില് രണ്ട് രണ്ട് പോത്തണ്ട് പാടത്തെ ഈ പാടത്തിന്റെ സൈഡിലായിട്ട് തന്നെ വീട് അതുകൊണ്ട് വലിയ കുഴപ്പില്ല നമുക്ക് ഈ പുല്ലിനൊന്നും അധികം ബുദ്ധിമുട്ടില്ല പറയാ
ആഹ ശരി
പാടത്തക്ക് ഇങ്ങടെ അയച്ചു വിട്ട കഴിഞ്ഞാ പിന്നെ
ആഹ
അവരോട് നിന്നോള്ളൂ സുഖു പിന്നെ പുഴയുടെ അടുത്തായിട്ടാണ് വീടൊക്കെപ്പോ വല്യ കൊഴപ്പില്ല വെള്ളത്തിനും വെള്ളത്തിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരില്ല
അത് ശരി
ആഹ ഇങ്ങനെ
ഇപ്പൊ രണ്ടു ദിവസായിട്ട് മഴല്ലല്ലോ
ഇല്ല ഇല്ല രണ്ട്
െ ആക്ക ദൃഷ്ടിണ്ട്ത
അത് കാരണം വല്ിയ കുഴപ്പില്ല
ആ
ഉ അങ്ങ ഇനിപ്പോ ഇനിയിപ്പോൊ വർക്കൊക്കെ പൊറത്താവും പറയാ വർ ഇനി കുറച്ച കാലൊക്കെ പൊറത്താവും ഇവിടെ ഈ ഞാൻ ഈ മഴക്കാല സീസണിലൊക്കെ തമിഴ്നാട് സൈഡ് ആ ഏരിയൊക്കെ വർ കൂടുതൽ
ആഹ
ഉം
ഇല്ലെങ്കിലോ വീട്ടിലോ
ആ മഴക്കാലത്ത് വർക്കില്ലാത്ത സമയത്ത് വീട്ടിൽ തന്നെ ആവും യ അങ്ങനെ പിന്നെപ്പ എന്താ
വേറെന്താ വിശേഷം അങ്ങനെ പോണ
ഉം ഉം വേറെ എന്തെലും നോക്കണ്ടോ പാർട്ട ടൈം ആയിട്ട്
അങ്ങനെയൊന്നുംല്ല പിന്നെ വേറെ ഞങ്ങെ വീട്ടത്തെ പണി അങ്ങനെ എടുക്കുന്നുണ്ട അ വേറെത്തും ജോലിക്കൊന്നും പോണില്ല
ആ
ആ
ഉ ഉ
പിന്നെ വീട്ടിലാരൊക്കെള്ളേ
കുട്ടികള്
ആഹ
ഉം
ഒറ്റക്കെ സപ്പറേറ്റ് ആയിട്ടേക്കാരല്ലേ
ഉം ഒരു മിനിറ്റ് ഒരു നമ്പറ് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ കട്ട് ചെയ്യണ്ടേ ട്ട് ചെയ്യണ്ട ഒരു മിനുറ്റേ